ഒ
ആഹ്.
കേക്ണില്ലേ?
ആഹ് കേൾക്ക്ന്ന്ണ്ട് പറയൂ
ആഹ് ഇങ്ങള് ഇങ്ങെളെ നെയ്മ്ന്തേനു മീരാന്നെല്ലേ
അതെ ഞങ്ങള് ആഹ് അതെ ആണ്
ആഹ് പാലക്കാടല്ലേ ഇങ്ങളെ വീട്
അതേ ഞങ്ങള് പാലക്കാടെന്നേണ്
ആഹ് പിന്നെഞാന് ഞാന് പ്ലസ് റ്റു വെരെ പഠ്ച്ച്ണ് ഞാന്
ആഹ് ആഹ് ആഹ് ആണല്ലെ
ഏ ഏഹ് എന്റെ വീട് കാസർകോഡാണ്
ആഹ്
പിന്നാ ഉസ്കൂൾലൈഫല്ല എങ്ങനെ പോവുന്ന്
സുഖണേയ് കൊഴപ്പല്ലാതെപോണ്‌ണ്ട്
ആഹ്
ഉം..
ഇപ്പൊ പാ പഠിക്ക്ന്ന്ണ്ട ഇങ്ങള്
ആഹ് ഞാൻപ്പ പഠിക്ക്ണ്‌ണ്ട് ഞാനിപ്പോ ഡിഗ്രിക്ക് ചേരാന്നിക്കേര്ന്ന്
ഓഹ് ഓഹ് ഏതാ സബ്ജെക്ട് എട്ത്തത് പ്ല
ബികോമ് പ്ലസ്‌റ്റൂന്ന് ഞാന് കൊമേഴ്സേര്ന്നു പിന്നെ ഞാന് ബീകോമാക്കി
ഓഹ് ആം നല്ല പ്ലസ്ടുല് നല്ല മാർക്ക്ണ്ടാഇങ്ങക്ക്
ആഹ് എനിക്ക് ഫുള്ളേപ്ലസ്ണ്ടാര്ന്ന്
ഓഹ് മാഷാഅള്ളാ നല്ലെന്നെ ആ ആഹ് അപ്പൊ ബിക്കോമെട്ക്കാ ഉദ്ദേശ്‌ ജനങ്ങള് ഉം ആഹ് ക്ക് ചാറ്റനെകൊണ്ടിങ് അ അങ്ങത്തെ വിഷയാെന്നപ്പൊ പഠിക്കാൻ താല്പര്യല്ലേനു
അത്പ്പം അഅ്പ്പാദ്യ ഡിഗ്രി ഇട്ത്തിട്ടേയ്, തിനിപ്പോഗ്രാജുവേറ്റ്ആയിട്ട്അഅ് വേണല്ലോ അപ്പ പ്പിന്നെ അങ്ങനെ, അഹ് ഡിഗ്രി എട്ക്കാന്ന് വിചാരിച്ചിട്ടാ ഹാ
ആഹ് ആഹ് ആഹ് ആഹ് വേറെന്ത് വേറെന്താ വിശേശോ
വേറെന്താ കൊഴപ്പൊന്നുല്ലാ ചായ കുട്ച്ചോ
ആഹ് ചായ കുട്ച്ച്
ഹ്ഹാ ആഹ് കുട്ച്ച് കുട്ച്ച്
ആഹ് പിന്നെ.. മേ മേരീഡാ ഇങ്ങള് നിങ്ങള്
ഞാം മേരീഡെല്ലാ ഞാംപ്പം പഠിക്ക്ണെ സ്റ്റുഡന്റെല്ലേ ഞാനിപ്പോ കല്യാണം നോക്ക്ണില്ലാ പഠിപ്പ് കയ്ഞ്ഞ്ട്ട് മതീചാര്ച്ച്ട്ടാ
ചെലെ കൂട്ടർ അങ്ങനെ കല്യാണം കെഴി കെഴിച്ചിട്ട് പഠിക്ക്ന്ന പുള്ളേർണ്ടാവല്ലോ അപ്പൊ അതോണ്ട് ഞാൻ ചോദിച്ചതാട്ടെ ആഹ് ഒന്നും വിചാരിക്കറേ ആഹ് ഉം മിന്നാ
പിന്നെന്തൊക്കെ ങ്ങള് മേരീഡാണോ ങ്ങള് മേരീഡാ?
ആഹ് ആഹ് ഞാൻമേരീടാ
ആഹ് അത്ശെരി ങ്ങക്കെത്ര കുട്ട്യോള്ണ്ട്
ഈ അൻക്ക് ഇനിയും പാ പഠിക്കണന്ന് ആഗ്രഹംണ്ട് നിങ്ങളെപ്പോലാ അതോണ്ട് ഞാ ഞാന് വിൾച്ചതാ നിങ്ങളാ ആഹ് ആഹ് ഞാനുംനിങ്ങളെ നിങ്ങളെപ്പോലെ
ക്ക്ണതാ നല്ലത് ഞമ്മളൊക്കെ പെണ്ണ്ങ്ങളല്ലേ
അതെ അതെ ഞാനും നിങ്ങളെ പോലെ പ്ലസ്ടു കൊമേസെന്നെയാണ് ഇട്ത്ത്ണേ അപ്പോ അനക്ക് ഡിഗി ടിയേ ഇപ്പേതാ വിഷയട്ക്ക്ന്നെ അൻക്ക് തിരിയ്ന്നില്ലാ ആഹ് അപ്പൊ നിങ്ങളെ നമ്പറ് ഞാന് പ്ലസ്റ്റു കാെമേസ്
ആഹ് അപ്പൊ പിന്നെ ഇങ്ങെക്ക് വാണെങ്കി സി എം എ, എ സ്സി സി അങ്ങൻത്തെക്കെ നോക്കാം പല ഓപ്പർചൂൺറ്റീസൂണ്ട്
ആഹ് എസ്സ് സ്സി എന്നാ അത് നല്ല്യാ
ആഹ് കൊഴ്പ്പല്ലാ ഇൻ്റെ ഫ്രണ്ട്സ് ചെലവ്‌രൊക്കെ അയ്ന് മാറീട്ട്ണ്ട്
അഹ് ഓഹ് അത് എക്കൗണ്ടിങ്ങ് പഠ്ച്ചാലേര്ക്കുംല്ലത്
ആഹ് അതെ അത് ഏത് സ്ഥാപനത്തിന്റിം ബേസിക്ക് പ്പം അക്കൗണ്ടിങ്ങെല്ലെയ്ക്കാരം പ്പ പിന്നെ അയ്ല് കൊറേ ആഹ് ജോലി സാധ്യതകളൊക്കെണ്ടാവും
ആഹ് ആഹ് ആഹ് അതെ ഏത് വിഷെയാട്ക്കെണ്ട്യേന്ന് അപ്പ തിരീണില്ലാ അപ്പൊ നിങ്ങളാ ഒര് നമ്പറ് തന്ന് ഒര് ഫ്രണ്ട്സ് അപ്പൊ അങ്ങനെയാണ് ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തത് ആഹ് ആഹ്
എന്തായാലും പഠിക്കാ നോക്കിക്കോളാേണ്ടു എന്ത് വിഷയാണെങ്കില്വേ വീട്ടില് ഇര്ന്ന് പോകര്തേ ഹും ഉം
പഠിക്കാനം നല്ലെ താല്‌പെര്യ
യ്ൻ കോഴ്സുകളും ഉണ്ടേ. ഓൺലൈൻ ക്ലാസ് കോഴ്സള് നോക്കിയാലും കൊഴപ്പല്ലാ ഇങ്ങക്ക്പ്പം കുട്ട്യാളൊക്കെ ആണെന്ന്ണ്ടെങ്കി
അത് ഏത് സ്ഥാപനത്തിനാ ഉള്ളെ ഓൺലൈൻ കോഴ്സ്?
പലേതിനുണ്ടേ പലേ ജില്ല ഓരോ ജില്ലകളിലുണ്ട്
ഓ
മലപ്പുറം, പാലക്കാട് എല്ലാ ജില്ലകളിലും ഒണ്ട് ഓരോന്ന് ഡിസ്റ്റിൻസ് ആയിട്ട് എഴുതാം നമുക്ക്.
ഓ ഡിസ്റ്റൻസായിട്ട് എഴ്താ ആഹ് അതെങ്ങെനെയ്യാ? ആഹ് എങ്ങനെയാന്ന് അത് രജിസ്റ്ററ് ചെയ്യാം ഓൺലൈൻ അപ്പോ
ഓൺലൈൻ അന്നെ നമ്മളിപ്പോ അവടെ സ്ഥാപനത്തി പോണന്നന്നെ ഇല്ലാ. ലൈനായിട്ട് ഇപ്പൊ ഫുള്ള് ജീപേ അല്ലേ?
ആഹ് ആഹ്.
ആഹ് അപ്പൊ പിന്നെ ഫുളള് പേയ്മെന്റ് കാര്യങ്ങളൊ ഓക്കെ അയിനായിട്ട് എജു വെൽ പോലത്തെ ഇതൊക്കെ
ആഹാ.
ഇയോരൂ യൂണിവേഴ്സിറ്റില് പ്രൊവൈഡ്യ്യ്ണ്ട് ഉം
ഓ. ഏതേ ഏഹ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയ അല്ലെങ്കില് അനിക്കിപ്പോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയാ ഇഷ്ടോ. അപ്പൊ അത് ഇണ്ടാവ്വ. അത് എല് എല്ലാ ഓൺലൈൻ സ്ഥാപനത്തിലും ഉണ്ടാവും അപ്പൊ അയിന്റാത്ത് രെയ്
അത് ഇണ്ടാകുവെയ്യ് ആഹ്. ഞമ്മളിപ്പോ അതിനെപ്പറ്റി അന്വേഷിച്ച് പോയാല് ഞമ്മക്ക് അതില് ജോയിൻ ആകാം ഞ ക്ക് അതിനായിട്ട് പ്രത്യകതരം ടീച്ചേഴ് അവൈലബിളാണ് അയിനായിട്ടോള്ള മെറ്റീറിയെൽ സ് ഞമ്മള് എന്താണ് എ ഐ ടൂൾസ് മാതിരി എല്ലാതേം നമ്മളെ കയ്യില് അ അവൈലബിളാണ് നമ്മളെ ഫോണിലേക്ക് വരും അതൊക്കെ ഉം. ആഹ് നിങ്ങളെ എട്ത്ത് നിങ്ങടെ കയ്യില് സ്മാർട്ട് ഫോണ് മാത്രം മതി. അതന്നെ അത് പിന്നെ നമ്മക്ക് ഒഴിച്ച് കൂ ടാനാത്തൊര് കടേ ക്കാണല്ലോല്ലേ?
അതെ അതെ ആഹ് ആഹ് അപ്പം ഞാന് അങ്ങനെ ചെയ്തോക്കട്ട് കേട്ടാ. മറ്റേ സീഫ്സ് അങ്ങനെ ഒന്ന് പറയുന്നുണ്ടോ സ്ഥാപന ഇല്ല അതെല്ലാം നല്ലേ പ്ലേസ്മെന്റ് ഉള്ളിയാന്ന് തോന്ന് അല്ലേ.
ആഹ് ചെലത് നല്ല കോ ഇപ്പൊ നമ്മളൊരു രണ്ട് മൂന്ന് ലക്ഷം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേസ്മെന്റോട് കൂടി ന നല്ല ശമ്പളത്തിൽ തന്നെ ഉയർന്ന ജോബ് കിട്ടും അങ്ങനെയൊക്കെയാണ് അത് കാര്യങ്ങൾ
ഓരോ സ്ഥാപനത്തിൽ പഠിച്ച അവരെനെ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പ അതങ്ങനെ ഞാൻ ചോയിച്ചത് ആഹ് ആഹ് ആഹ് അതെ അതെ
ഉം അപ്പൊ നമുക്ക് ജോലി അന്വേഷിച്ച് പോകും വേണ്ട ഇപ്പൊ ഇവിടുന്ന് ഗൾഫ് രാജ്യത്തേക്കൊക്കെ പോവുവാണെങ്കി കൂടുതൽ സാലറി കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ ഹസ്ബൻഡ് ഇവിടെ എങ്ങനെ ഇവിടെയാണോ അതോ വിദേശത്താണോ ആഹ് ആണല്ലേ അപ്പൊ നിങ്ങ ഓര്ന്റെ കൂടന്നെ വാണെങ്കിൽ ജോലി ചെയ്യാ
ഓഹ് ആഹ് അതെയാ
അങ്ങനെയൊക്കെണ്ടേ ആഹ്
ആഹ് ആടിയും കിട്ടുവല്ലേ അപ്പൊ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുവല്ലേ ഈ ഓൺലൈനിൽ പഠിച്ച ആടിം പ്ലേസ്മെന്റ് ഉണ്ട് ആഹ് എന്ന ശരി ഞനെ ഞാൻ അന്വേഷിച്ചു നോക്ക
ആഹ് ആഹ് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ചോണ്ടു
ആഹ് എന്നാ വിളിക്കാ എന്നാ ശനിമ ഓക്കെ താങ്ക് യു ആഹ്